കേക്കില്ലെ?
ഏതുണ്ടോയൊ
ആഹ് ഓക്കെ ഓക്കെ
അപ്പവെ എന്ത് ചെയ്യാ ഇപ്പം?
അപ്പൊ എന്തോവാ ബ്രോഡ ഹോബീസ് എന്തുവാ? ഉ എന്താ അമ്മൂമ്മ
ഹോബീസ്
ഹലോ ബ്രോ
എഹ് സിനിമ കാണും
അല്ലേ
ഹലോ കേ ആഹ്
ആണല്ലേ.
സിനിമ കാണും, അനിമെകാണും.
ഓഹോ ഹോ ഹോ ഇപ്പം ഫുട്ബോൾ കളിക്കന്ന കാണാത്തില്ലേ? ഏറൊ ഇഷ്ട ഷ്ടല്ലേ ടീം.
ആഹ്. ആഹ്
ഫ്രാൻസ് അല്ലേ. കൊള്ളാം കൊള്ളാം എംമാപ്പേടെ ഫാനാണല്ലേ?
എംമ്പാപ്പെടെ മാത്രം അല്ല, നമ്മടെ വരെണ്ട്.
ആഹ് അറിയാം അറിയാം.
ആഹ് തിയറി എൻട്രി ആഹ് അവരുടെ ഒക്കെ കാണും
ഓ ഹോ
ബ്രോ ഇപ്പൊ എന്തോ ചെയ്യാ?
ഞാനിപ്പം ജോലി ചെയ്യുവ്യാ
ആണോ? എപ്
മ് ആ ഇൻഫോസിസില് തിരുവോന്താരം
ആഹ്
എ ഹോ
ബ്രോ എന്ത്യ്യാ ഇപ്പം ഹലോ കേക്ക്ണ്ടോ
ലാസ്റ്റ് ഇയറ്
അല്ലെ ലാസ്റ്റ് ഇയറ് അല്ലേ? ഇപ്പൊ പ്ലേസ്മെന്റ്സ് ഒക്കെ നോക്കണ്ടോ?
ആഹ് ആഹ് പ്ലസ്മൊൻെറ് നോക്ക്ന്ണ്ട് ഇപ്പം ഞാൻ എനിക്ക് ആക്സെഞ്ചർ ഇല്ലേ ആക്സെഞ്ചർഅറിയാവോ ആഹ് ആക്സറിന് എനിക്ക് ഓഫ ആക്സഞ്ചരിനും
ആണ് ല്ലേ?
സിറ്റീന്നും എനിക്ക് ഒര് ഓഫർ ലെറ്റർ വന്നെ
ഒഹോ ഒഹോ
ജോലിക് പ്ലസ്മെൻെ്റി കിട്ടതാരുന്നു
എന്റെ കോളേജ് ലൈഫ് സോഗമായിന്നെന്നു പറയാം ഈ ഉരുൾ ഓല് ഹോസ്റ്റൽ ആ നിന്നത് അതുകൊണ്ട് പിന്നെ കോളേജ് ഒരു വാട്ടകോളേജ് ആയിനു
ഓഹോ
എന്താ ചെയ്യാ അങ്ങനെ ആയിപ്പോയി അവസ്
എനിക്കീ പ്ലൈസ്മെൻ പ്ലൈസ്‌മെന്റ് കിട്ടീട്ട് കോളേ
അല്ല അല്ല അല്ലാ എനിക്ക് റേഫറൻസ് റെഫറൻസ് ചെയ്യട്ടെ?
ആരെലും അവടെ ചെയ്യും ജോലി ക്കുന്നുണ്ടോ? ഫ്രണ്ടോ
ആ ഉണ്ട് യെന്തരു കസിൻ ജോലി ചെയ്യ്ണ്ടേനും അപ്പൊ പുള്ളി എനിക്ക് റെ റെഫെർല് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ഇട്ടു തന്നെയാ.
പൊസിഷൻ എന്തുവാ?
ഞാനിപ്പം ജൂനിയർ ടെക്നീഷ്യൻ ആയിട്ടാണ് വർക്ക് ചെയ്യണേ
ഓ ഓ
ടെക്നീഷൻ ആയിട്ട്, ജൂനിയർ ടെക്നീഷൻ ആയിട്ട്.
ആഹ് ആഹ് ആഹ് ക്കെ ബ്രോ എങ്ങനെ ആയിരുന്നു പഠിത്തത്തില് ഒക്കെ?
എങ്ങനെയാ എനിക്ക് മനസ്സിലായില്ല
വെക്കല്ലെന്ന
ഓ ഞാ ഒരു ആവറേജ് എബോ ആവറേജ്
ആഹ് കേട്ട് കേട്ടു. എബോവ് ആ അധികൂടുതലോണ്ടാല്ല.
ആഹ്. ഓഫ്.
അയ്യോ ബ്രോ എങ്ങനെ ഇപ്പം? പുള്ളി ബ്രോ കോഴ്സേതെടുക്കണേന്നാ ണ് ഞ്ഞെ മെക്കാനിക്കലോ?
ആഹ് മെക്ക് മെക്ക്.
മെക്കല്ലേ. എങ്ങനെണ്ട് പഠിക്കാനൊക്കെ?
കുഴപ്പല്ല.
ആണല്ലേ ഓക്കെ.
ഇച്ചിരി വിഷയം ഈ ഫിസിക്സും മാത്തമാറ്റിക്സ് അല്ലേ മാക്സ് അത്...
ആഹ്.
ഉ ഞാൻ നമുക്ക് പഠിച്ചെടുകാന്നേ ഒള്ള്.
ഉം ആണല്ലേ. ഓ ഞാൻ ഈസിയ പഠിച്ചെ.
മം.
എലക്ട്രോണിക്സ്. എഹ്. ടെക്നീഷ്യന്റെ പണിയാണല്ലോ. ഞാൻ ഈസിയ പഠിച്ചെ.
ഉം
ബ്രോ ജോടി കിട്ടാനാണെങ്കി ഇൻഫോസിസ് അത്യാവശ്യം കുഴപ്പല്ല. ഇൻഫോസിസ് എന്തായാലും എറണാളം ഇൻഫോസിസ്നേക്കാൾ നല്ലാണ് ഇപ്പം പറയണ. ഇൻഫോസിസ് പോട്ടെ. ടെക്നോ പാർക്ക്. മാറിപോയ്‌.
ആഹ്.
ടെക്നോ പാർക്ക് ആഹ് ആക്ക്രാനിപ്പ പാർക്ക്‌ല്ലാം പഴയ ആക്കര്
ആഹ് ആഹ്. പൊറത്തോട്ടൊക്കെ നോക്കുന്നൊണ്ട്.
പൊറത്തേയ്ക്ക് ആഹ് ഞാൻ നോക്കണക്കെ ഉണ്ടായ്നു.
മം
ടെക്നീഷ്യന്റെ പണിക്ക് പൊറത്തേക്ക് നല്ല സ്കോപ്പ്ണ്ടന്ന കേട്ടെ. ഞാൻ നോക്ക്ണ്ടായ്ര്ന്നു. ഐ എൽ ടി സൈഡ്ം ഗ്ലയ് ഇപ്പൊ യൂകയ്ടി ആ നോക്കണത്. യ്ക്കവിടെ രണ്ട് മൂന്ന് ബന്ധുക്കളൊക്കെയൊണ്ട് യു കെയ്ല് അപ്പോ അയർലാഡിലൊക്കെ. ഓഹ് അങ്ങനെ കേറി പോവാെങ്കി. ചാ ചാൻസ്ണ്ടെങ്കി പോവാന്ന് വിചാരിച്ചാ ഞാൻ ഇര്ക്ക്ന്നേ. അധികം ഫോക്കസ് ചെയ്യാനില്ലാര്ന്ന്. ഈ എൽ റ്റി എസാര്ന്ന് യൂ കെൽ എനിക്ക് അയർലൻഡല്ലേ അവടെ. ആണല്ലേ.
ആഹ്.
കൊള്ളാല്ലോ.
എന്റെ കസിൻ ഇങ്ങ് ലിവർപൂൾലാ- കേല്ലെ പ്രോപ്പർ യൂകേലാ ലീവർപോ -
പൂൾലല്ലേ അല്ലേ ഉംഹ്
ദ്ദേഹിങ്ങനെ എന്താ എം സി എ കഴിഞ്ഞിട്ട് പൊറത്ത് പോയതാ.
എം സി എ കഴിഞ്ഞിട്ടല്ലേ കൊള്ളാല്ലോ എത്ര കൊല്ലായി അവിടെ പോയിട്ട്
എം സി എ കയ്ഞ്
ഓഹ് ഓഹോ
ഉം അവടൊരു കോഴ്സെട്ത്ത് പോയതാ അവിടെ പഠിക്കാനായിട്ട് ആഹ് പി എച്ച്ഡി ചെയ്ത്
ബ്രോ എങ്ങനെ പൊറത്തേക്ക് പോവാം പ്ലാനൊണ്ടോ?
അല്ലേന്ന് പർ ആഹ് പുറത്തേക്ക് പോവാൻ നോക്കുന്ന്. എനിക്ക് ആഗ്രഹുണ്ട് പുറത്തേക്ക് പോകാൻ
എങ്ങോട്ട് പോവാന്നാ താല്പര്യം
എനിക്ക് ജർമ്മനി ജർമനി
ജർമ്മനിലേ ഉം നല്ല ചൂസാ മെക്കാനിക്കലുകാർക്ക് എസ്പെഷ്യലി ജർമ്മനി നല്ല ചൂസാ
ആഹ്
ഇപ്പം ഓ ഇവിടെ ഞാൻ കേട്ട എന്താന്ന് വെച്ചാണ്ടല്ലോ ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഇപ്പ നമുക്ക് ജർമ്മനി നല്ല സ്ട്രോങാ ബെൻസ്, ഓടി, വോൾസ് വോഗനൊക്കെ അവിടെ ടെക് നിസം പണിക്കൊക്കെയാണെങ്കില് ഇവിടെന്നെ കേറിപ്പോയാ ജോലി കിട്ടും
ആഹ്
ഹലോ ആഹ്
കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് ലോ
ആ ആഹ് അപ്പൊ ബ്രോ അങ്ങനെ എന്തെങ്കിലും സ്കോളർഷിപ്പ് കിട്ടി ജർമനി പോണയക്കണണ്ട് ഓട്ടോമൊബൈലിൻ്റെ
അഹ് ആഹ്
ഓട്ടോമൊബൈലിൽ താല്പര്യുണ്ടോ? കാറ് അടക്കെ
ആഹ് ഇതെടുത്ത മെക്കാനിക്കൽ എടുത്തത് തന്നെ
ആല്ലേ അൻ്റ നല്ല ഇപ്പ എനിക്ക് ഒന്നും ഈ വോക്സ് വാഗിന്റെ ഒക്കെ കബനി വുൾസ്ബർഗലാ തോന്ന്ണു വോക്സ് വാഗിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിര്ക്ക്ണ് അവിടെക്കെ എനിക്കോണു ഇവരടെന്നെ എല്ലാം ഇൻസ്റ്റൂഷൻസെല്ലാ ഇവിടെണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അപ്പോ നമ്മൾ ഇവിടേനെ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്‌ട് അവടെത്തീട്ട് നമ്മടെ കിട്ടുവാണെങ്കിൽ അവിടെ തന്നെ നമുക്ക് പ്ലേസ്മെന്റ് കിട്ടാൻ ചാൻസ്ണ്ട് വോക്സ് വാഗണിൻ്റെ തന്നെ
ആഹഹൂ
എനിക്ക് അങ്ങനെ ഒരു കസിന് അങ്ങോട്ട് പോവാൻ ഉദ്ദേശിച്ച് നടക്ക്ണ്ട് എനിക്കിങ്ങനെ മെക്കാനിക്കല് കഴിഞ്ഞിട്ട് ഇപ്പം അയ്ന് വേണ്ടി സ്കോളർഷിപ്പ് എഴ്ടി എടുക്കാനൊക്കെ നോക്കുണ്ട് ഇപ്പോ
ഇതിന്‌വല്ല എക്സാം എഴുതണോ അതോ നമ്മള് ജസ്റ്റ് ഐ എൽ ടി എസ് പാസായി കഴി
ആഹ് നമുക്ക്
കീട്ടപ്ലിയ്താ മതിയോ
ആ നമ്മളിപ്പം ബി ടു പഠിച്ചെടുക്കണം ആ അതാണ് മെയിൻ സംഭവം പിന്നെ എനിക്ക് തോണു ചെറിയെന്തോ എക് സാം ങ്ങനെ എഴ്ണം. ജർമനിൽ എഴ്തേണ്ടി വരുംന്നൊള്ളൂ
ഓഹ്
സ്കോളർഷിപ്പ്- ഇച്ച് ടഫായിക്കും അത് കിട്ട്യാലുണ്ടല്ലോ. ജീവിത എക്സപ്പെട്ടു കിട്ടിയ അവടെ എല്ലാ ഫെസ് ലിറ്റീസും. ഫുഡ്, സ്റ്റേയ്യ സകല ഫെസിലിറ്റിം. എഡ്യൂക്കേഷൻ കോഴ്സ് എല്ലാത്തിനും ഫ്രീ. ഫ്രീ ആയിട്ട് കിട്ടും അങ്ങട്ട്. ആ അവര്ടെ സ്കോളർഷിപ്പിലാണ് ടോപ്പ് നോച്ച് സോൾസിപ്പ് ഒന്നും ബ്രോ പിന്നൊന്നും നോക്കണ്ട.
ന്ന ന്നാ ആ പൂട്ട്യക്കാ.
ആട ടെ.
അവ് നല്ലൊരു. സ്കോളർഷിപ്പ് കിട്ടിയ.
ഉം.
വെര്ന്ന ടർമ്മനീല ച്ച്-
ഞാ പിന്നെ റഫർ ല് രാംപ്പ. ആഹ് എവിടെയാണേലും ചെലവാണ് പ്പം.
അല്ല അവിടത്തെ. ല്ല സാലറി കിട്ടുന്നെങ്കിൽ.
ജർമ്മനില്ലേ ആ അത് കറക്റ്റാ
ഞ്ഞ്ൽ
അതെ അത് ചെലവയുപ്പ അതാണല്ല ഞാപറഞ സ്കോളർ സിപ്പ് കിട്ടി പോവാണെങ്കി. അങ്ങനെ ഗുണണ്ടാവുണ സ്റ്റേ അങ്ങൻത്തെ എല്ലാ തന്നെ ഇവർ നോക്ക്യോലും.
ആഹ്.
അല്ലാത സ്വന്തം പൈസ കൊണ്ട് ഇറക്കി അങ്ങോട്ട് പോകുവാന്നാണെ പെട്ടുപോട്ടുള്ളു മുക്ക് എത്രയാ? അമ്മൾ വിചാരിക്കുന്നത്ര നാട്ടിലേക്കയക്കാൻ പറ്റില്ല. എന്നാ ശരിപ്പ സമയ-
അ